കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഹലോ കേൾക്കുന്നുണ്ടോ
ആ അപ്പൊ ആ കേട്ട് എന്താവിടെസ്
ആഹ എന്തൊണ്ട് വിശേ ശേഷം ആ സുഖം തന്നെ സോ ആ എവിടമ്മ ഏ ഞങ്ങ ക്കില്ലല്ലോ
ആ അ ആ ആ ഇങ്ങക്ക് ഇണ്ടാവൂലല്ലെ പിന്നെ
പിന്നെ വേറെന്തുണ്ട് വിശേ ശേഷം ഇവിടെ മഴയാ രാവിലെ മുതലേ മഴയാണ്
ഇവിടെ ഇപ്പോ വലിയ ഇല്ലല്ലോ ല്ലല്
ആ ഇല്ലാ പിന്നെ ഉച്ചക്ക് ഫുഡ് ഫുഡൊക്കെ കഴിച്ചാ
ചെറായി
റേഞ്ച് ഇല്ലെന്നു തോന്നുന്നുണ്ട് ഏ
നിങ്ങളെയ്ച്ചോ
ആ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വെറുതെകെടക്കുവ ആ കഴിഞ്ഞു കഴിഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വെറുതെ കിടക്കണം ഇനിയിപ്പ നാലു മണിയുടെ ചായ അനത്തണം ഉം
ഏ ഇ ചായനിക്കല്ലേ നേരത്തെ കുടിച്ചിക്ക്ണ് വിരു ന്നേര് ഉണ്ടായിരുന്നേ അപ്പം വിരുന്നേ ചായ ഉണ്ടാക്കിയപ്പോ ഞങ്ങളും കുടിച്ച്
ആ ആഹാ ഹാ ആ അതെ അതെ ഇനി ഇപ്പ എല്ലാരും വീട്ടിലോട്ട് പോകുന്ന സമയായിരിക്കും ഉം
ഇല്ല്യ ഞങ്ങള് പോണി ഇല്ല്യ ഇന്ന്
ഇല്ല ആ നാളെ നാളെയാണോ പോണേ
നാളല്ല നാ അവിടെ എനി ഇന്റെ വീട്ടില് ഇമ്മേം ഉപ്പയൊന്നൂല്യ അപ്പൊ അവര് നാത്തൂനാണ് ഉള്ളത് അപ്പൊ അവർക്കൊന്ന് പോകണ്ടേ ഞങ്ങൾ ചെല്ലണത് റ്റിട്ട് അവൾക്ക് പോവാതിരിക്കാൻ ഹും പറ്റുന്നുണ്ട് ഹും ഹ അപ്പ ഞാൻ പറഞ്ഞ് അപ്പ എനി ഉം അപ്പ ഞാൻ പറഞ്ഞ് ഇങ്ങള് പോയി വന്നിട്ട് അങ്ങള് വരണ്ടിന്നറഞ്ഞ്
പിന്നെ എന്തോ ഇന്ന് ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക്
ഇന്ന് ചിക്കൻ ബിരിയാണി ഇണ്ടാക്കി
ഉം വേറെയോ
ഏം
അത് മാത്രേ ഒള്ളോ
അത് ബാ തും പായസും വച്ച് സേമിയ പായസം ആ സേമിയ പായസം വെച്ച് ഏതോ ഉണ്ടാക്കി ഉം
ആ ഇന്ന് നിങ്ങളുടെ പെരുന്നാളാണല്ലോ
ആ ഇന്ന് പെരുന്നളാണ്
ഡ്രസ്സൊക്കെ എടുത്തില്ലേ
ആ ഡ്രസ്സൊക്കെ എടുത്ത്ക്ണ് ഇക്ക അവിടെ നാട്ടില്ണ്ടായിരുന്നില്ല അപ്പൊ ഒക്കെ വന്നതാണേ അപ്പൊ പിന്നെ ചെറിയവൻ ആ ചെറിയതാ പെരുന്നാളിന്റ ന്ന് രണ്ടീസം മുന്നേ വന്നത് അപ്പൊ രണ്ട് പെരുന്നാളും കൂടാനായി അതെ ഉം
ആഹ്
കുട്ടികളൊക്കെ ഇല്ലേ
മോളവിടെ ഇല്ല മോള് വീട്ടിലാണ് അമ്മയാണ് നോക്കുന്നത് അവളവിടേണ് എന്റെ വീട്ടിലാണ് ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രേ ഒള്ളൂ പിന്നെ ഞ ങ്ങളെ എന്തോ
അതെന്താണ് ഇക്ക അവിടെ നിക്കണ്
ഞങ്ങള് വേറെ സെപ്പറെറ്റ് താമസിക്കുന്നത്
അത് ശെരി
ട്ടിലാണ് മോള് ആ അഹ് അമ്മയാണ് വളത്തുന്നത് നോക്കണതെ ഏ കുഞ്ഞിനെ ചേച്ചിയും ചേച്ചിയുടെ കുട്ടികള് ആ - ഞാനും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഇപ്പം പോകുന്നില്ല ഒരു വർഷത്തെളമായി ഇപ്പൊ ജോലിക്ക് പോണില്ല അപ്പൊ ആ സമയം തൊട്ടേ അവളെ അമ്മയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ പിന്നെ- ആ വന്നു വന്നിട്ട് പോയതാ അവള് ഒരാഴ്ച ഇവിടെ വന്ന് നിന്നു അല്ലല്ല എൻ്റെമ്മ ഹസ്ബൻഡിന്റെ വീട്ടിൽ അനിയനുണ്ട് അതുകൊണ്ട് അവര് ഇപ്പം - മാത്രം അവിടെ താമസിക്കുന്നത് ഞങ്ങള് വേറെ വെറെ മാ-
ശരിയാ അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല.
ആ ഇല്ല ഇല്ല ഇല്ല കല്യാണം കഴിച്ചിട്ടില്ല.
ആഹ് ആഹ്
കല്യാണം കഴിക്കാനുള്ള ആളാ പ്രായൊക്കെ ആയതാണ് കല്യാണം കഴിച്ചില്ല ഇതുവരെ
ഉം ഇനിയിപ്പം കുട്ടികള്- കല്യാണം ക ശരിയാവന്നില്ലല്ലോ ആകുട്ടിയെ കിട്ടണില്ലല്ലോ
ഓ ആൺകുട്ടിയൊക്കെ ഇടുന്നല്ല പെൺകുട്ടി
ആഹ് ആഹ് ഒരു ആഹ് പ്രയോജന ഇല്ല ജോലി ഉണ്ടന്ന് അറിഞ്ഞാ അവിടെ ഇരിക്കന്നല്ലാതെ- ഒരു രസ ഇല്ല
കഴിച്ചിട്ട് ഇപ്പ എന്തോ കാര്യം കേട്ടാനും അവർക്ക് ഫ്രീഡമായിട്ട് നടക്ക പറ്റുമോ കല്യാണം കഴിച്ച കഴിഞ്ഞൂ
പക്ഷെ കൊറച്ച് കഴിയുമ്പോളാണ് ആ കൊറച്ച് കഴിയുമ്പോളാണ് ബുദ്ധിമുട്ടറിയാ ഇപ്പ ഇങ്ങനെക്കാണ്ട് പോവും
പിന്നെ പണമൊക്കെ ഉണ്ടെങ്കി എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം വരത്തില്ല കല്യാണം കഴിച്ചില്ലയിലും കുഴപ്പം വരത്തില്ല. പണ ഇല്ലാത്തവർക്കാണ് ബുദ്ധിമുട്ട് കൂടുതൽ വരുന്നത്. അച്ഛനും അമ്മയും മരിച്ചു കഴിയുമ്പോഴേ അവർക്കല്ലേ കൂടുതലും പ്രശ്നം വരുന്നത് അവര് പറയുന്ന ദ്ധിമുട്ട് ഉണ്ടാവില്ലെന്നാ പറയ്ന്നേ പക്ഷെ അവരറിയത്തില്ല അവർ അതിന്റെ ആ ഒരിത്
ഉം മക്കള് വാണ്ടെ ഞമ്മക്ക് മക്കള്ണ്ടായാല് മക്കളെങ്കിലും ണ്ടാവൊല്ലോ ഇപ്പം മക്കളും നോക്ക്ണില്ല്യ ന്നാലും വെർതേണ് ഞമ്മള് ഞമ്മളവരെ കഷ്ടപ്പെട്ട് ഞമ്മളെ നോക്കാന്നൊക്കെ നമ്മളവരെ കഷ്ടപ്പെട്ട് നോക്ക
അതെ അവര അവര്ടെ ഇതിൽ ശെരി അവരവര് ടെ ഇതില്ല് പോകും ലൈഫ് ലേക്ക് പോകും അവരപ്പ ആ സമയത്ത് നമ്മളെയൊന്നും ശ്രദ്ധിക്കത്തൂ ഇല്ല നമ്മളെയൊക്കെ നോക്കാനാണെങ്കി വല്ല
വെർതെ ആഹ് എവ്ടെങ്കിലും വൃന്ദസദനത്തിലെവിടെങ്കിലും കൊണ്ട് ണ്ടാക്കും
അതെ അതെ ഇപ്പത്തെ കാലത്തിലെല്ലാം അങ്ങനെന്നെ ല്ലേ എല്ലാരും
പിന്നെ കാട് വൃന്ദസദനങ്ങള് പെരു തോന ഇണ്ടാവണം ഉം അതെ അതെ അത്പ്പോ തോനേ എല്ലോട്ത്തും വൃന്ദസദനങ്ങള്പ്പൊ കൂട്തലായ്ട്ട് വര്യാണ്
ആഹ് അവ്ടെയൊന്നും ശെരി ക്കൊന്നും നോക്കൂല്ലാന്നാ പറയ്ന്നെ എല്ലാരെയൊന്നും
ഇല്ല നോക്ക്ണെന്നുല്ല്യ ഉം നോക്ക്ണൊന്നുല്ല്യ പക്ഷെ ന്നാലും അവ്ടെ കൊണ്ടാ ക്കന്നെ ആൾക്കാര്
അതെ അല്ലാതെ ഇപ്പ ഇവർക്കും എന്തോ ചെയ്യാംപറ്റ് റ്റും
ഞങ്ങള ഇവിടെ ആ ഇവിടൊരാള് വർക്കയ്യണ് അവി ജോലിക്ക് പോയിന്ന് അവിടെള്ള വയസ്സ് ആയ ആൾക്കാരൊക്കെ പോലീസ് എടുക്കാറില്ല അപ്പൊ അവര് പറഞ്ഞേണ് അങ്ങനെ നോ ഒന്നുല്ല അവിടെന്ന്
ആഹ് നോക്കൂലല്ലേ ആഹ് അവർക്ക് തോന്നുമ്പോഴേ അവര് നോക്കത്തുള്ളൂ വൃദ്ധ സദനം ആല്ലിയോ
എത്ര ആൾക്കാരുണ്ട് അതാരപ്പ നോക്കണ്ടേ
എങ്ങനെ പാടുവാ ചിലരൊന്നും പറഞ്ഞാലും അനുസരിക്കത്തില്ല
ഉം പലയാ
ഈ അല്ലേല് ഒരു ചൊ ഒരുമാതിരി പ്രായം ഒരു അറുപത് വയസ് കഴിഞ്ഞവരൊന്നും അന്നും അവർക്ക് ഭയങ്കര ദേഷ്യങ്ങളും കാര്യങ്ങളും ആ ഭയങ്കര ഇ ഹോർമോൺ ചേഞ്ചസ് വരുമ്പ പല പ്രശ്നമല്ലേ അവർക് അപ്പൊ അവരെപ്പ നമ്മൾ ഡീൽ ചെയ്യണമെങ്കി ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യ അപ്പം കൂടുതലും ആരും ഒന്നും ഇത് ചെയ്യത്തില്ല ആ അവർക്ക്ക്കൊത്തു നിൽക്കുന്ന ആരും കാണ അല ചെലരേ കാണത്തില്ല പത്ത് പേരുണ്ടങ്കിൽ ഒരാളായിരിക്കും ശ ഇ നോക്കുന്ന ഒരാളെ കാണുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പറയുമ്പം രണ്ടും പറഞ്ഞ് അടിക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ക്ഷമ പറയുന്ന ഒരു കാര്യം വേണം ഈ ഒരു സംഭവത്തിൽ ഇറങ്ങണമെന്നു ഇല്ലെങ്കില് നോക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ മനുഷ്യർക്കെ ദേഷ്യം വരുന്നത് നമ്മളിപ്പോ ഒരു കാര്യം അവരോട് പറഞ്ഞഞ് അവര് ചെയ്തില്ല എങ്കില് രണ്ടാമത് അവർ ഒന്നുകൂടെ പറയുമ്പോൾ ചെയ്തില്ല മൂന്നാമത് അവർക്ക് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ അവര് അടിക്കുയായിക്കും
ഞമ്മക്കും അ പറഞ്ഞു രണ്ടാമത്തെട്ടം കേട്ടിട്ടീല്ലെങ്കിൽ ഞമ്മളെ ഒരടികഴിഞ്ഞ്
എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രായം ഒന്നും ഇപ്പം മനുഷ്യര് നോക്കു ണില്ല അവർടെ ഇഷ് ക്ഷമ എന്ന് പറയുന്ന കാര്യമൊന്നും ഇല്ല
ആഹ് അതെ.
നമ്മളീ ഈ സോഷ്യൽ മീഡിയിലൊക്കെ കാണത്തില്ലേ ഓരോരുത്തർ ഇങ്ങനെ അച്ഛനേ അ അമ്മയൊക്കെ അടിക്കുന്ന രംഗങ്ങളൊക്കെ ഇടുന്ന കാണുവുന്ന താട്ടെ അപ്പം മറ്റുള്ളവര് കമന്റ് ഇടും ഷോ ആ പാവം പിടിച്ച അവരെ എന്തിനാ ഇങ്ങനെ ഇട്ട് അടിക്കുന്നത് ഇവർക്കൊക്കെ മനസാക്ഷി ഉണ്ടോ ഒമ്പത് മാസം പ്രസവിച്ചിട്ട് അവർക്ക് വളർത്തിനെ മക്കളല്ലേ പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഇവർടെ വി ഇങ്ങനെയാണോന്ന് നമുക്കും അറിയത്തില്ല അല്ലെ എല്ലാരും ഇപ്പോ ഒരുപോലെ ആയിരിക്കണെന്നുണ്ടോ
അത് എന്റെ മോള് ഇവിടുന്ന് തറവാട്ടക്ക് പോയതാണ് ഇവിടെ അടു ഇതെന്നെ തറവാട് അവ്ട്ന്ന് സൈക്കിള് ഇട്ത്ത്ങ്ങാണ്ട് പോയി പോയിറ്റ് അവടെ പാടാ വനറിയാം താഴത്ത് അവിടെ പോയിട്ട് വള്ളം കെട്ടി നിന്നാലും പ്പത് ചള്യാ തേപ്പ് ല്ലയില് പ്പോ സൈക്കിൾ ചൗട്ടി വീണ് കൈ യ്യീ മുറിയായി കൊട്ന്നിട്ട് അ അഞ്ച് ആ അഞ്ചണ്ണം ഇണ്ട് സ്റ്റിച്ചിട്ട് പെട്ടെന്ന് പ ഇന്നലെ ഇന്നലെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ടണിഅ ആഹ് ഇന്നലെ
ആഹ് പറഞ്ഞാ കേക്കത്തില്ല എന്തെയ്യാൻ പറ്റും
പെട്ടെന്ന് ഇബട്ന്ന് ഞാന് ഇമ്മമാക്കോ ഒന്ന് ഡ്രസ്സ് എടുത്തിരിന്ന് ആഹ് പൊട്ട്ന്ന്ണ്ടെങ്കി എന്താ
വീട്ടിലിരുന്നിരുന്നെങ്കിൽ പറ്റുവായിരുന്നോ
അല്ല ഞാൻ പറഞ്ഞയ്ച്ചനെ ആഹ് അത് ഡ്രസ്സ് എടുത്തിരുന്നു അപ്പൊ ഞാൻ പറ ഇതൊന്നുമമാക്ക് കൊണ്ട് കൊടുത്തളന്റെ ഇബുടുത്തെ അമ്മായിമ്മ കൊണ്ട് പോയി കൊട് എന്നിട്ട് എളുപ്പണ്ട് വാങ്ങാറഞന് അപ്പൊ അത് കൊണ്ട കൊടുക്ക കൊടുക്കാൻ പോയളാണ് കൊടുത്ത്ങ്ങാണ്ട് അവിടുന്ന് സൈക്കിളും എടുത്ത്ങ്ങാണ്ട് പോയതാ ഉം സൈക്കിൾന്ന് വീണതാണ്
ആഹ്
എന്നിട്ട് കയ്യ് പൊട്ടി
സൈക്കിൾ ഓടിക്കാൻ അറിയില്ലേ മോൾക്ക്
അറിയും പക്ഷെ ചളി പ മഴ പെയ്ത കാരണം പാടത്ത് ചളിയാണ് ട്ടല്ലോ അപ്പൊ പാടത്ത് ഇറക്കിയിട്ട് ഇങ്ങിടക്ക ആ പാടത്ത് അറക്കിട്ട് ഇങ്ങട്ട് കേ കേയട്ടതാണ് അല്ലാതെ അപ്പോ അതിലാണ് വീണത്
ഉം
ഇപ്പൊ കയ്യും കെട്ടിയിരിക്ക ആ ഇപ്പൊ കയ്യയും കെട്ടിരിക്ക ക്ക നമ്മള് കുളിപ്പിച്ച് കൊടുക്കണം ചോറ് കൊടുക്കണം ആഹ് പാവലേ ഇടത് കൈക്കാണ്കഴിക്കാൻ പറ്റിക്കണത് കൊറെ ചീത്തയും കഴിഞ്ഞ എന്നോട് ഫോൺ ചെയ്തപ്പോ വിള എനിക്ക് വിളിച്ചിട്ടില്ല അവള ഇപ്പാക്കാണ് വിളിച്ചിക്ക്ണ്അവ ഒരു താഴത്ത് നിന്ന് അവരെ കൊണ്ട് വിളിപ്പിച്ചിക്കണ് തറവട്ടന്ന്
ആ
നിനക്ക് വിളി ഞാൻ ചീത്ത അറയുംന്ന് അറിഞ്ഞിട്ട് ഞാനവിന്ന് പറഞ്ഞ് കോ ങ്ങൾ പോരേ ആടെ നിക്കണ്ടഞ്ഞ് ന്നർഞ്ഞ്ണ് ഇനി അവടെ നിന്നിട്ട് തെരക്ക്ണ്ടാക്കാ നിക്കണ്ടാ വെറ്തെ ആട്ടും ഇങ്ങട്ടും മണ്ടാ നിക്കണ്ടാ എളു കൊണ്ട് പോരേന്നർഞ്ഞ് അപ്പഹ് കേ ത്തിലാ അപ്പോത്തിന് പോയി സൈക്കിളെടു- ത്ത് പോയി അയ്യ എവിടെ എത്തിട്ട് പോന്നപ്പം അപ്പൊ അവിടെ വെച്ചിട്ട് പിടിച്ച കാരണം നാളെ പിന്നെ എറച്ചിങ്ങാട്ട് കാ വണ്ടീരുന്ന് എന്നിട്ട്
ആഹ്
അഞ്ച് ഇപ്പന്നെണ്ട്ന്നർഞ്ഞ് ഇഞ്ഞിപ്പം നാളെ
അടങ്ങിയിരിക്കൂല അതാണ് പ്രശ്നം
ഡ്രസ്സെയ്യണന്നർഞ്ഞ് ആറ് വയസായിക്കണ് ഒരാക്ക് പതിമൂന്ന് വയസ്സായി ക്ക്ണ് ഒരാക്ക് പ ത്ത് വയസായക്കണ് ഇപ്പൊ കൈ കിടന്നാളിവിടെണ്ട് മറ്റോരെ രണ്ടാളേം കാണനില്ല
ആഹ്
കൊറച്ച് പടക്കങ്ങളുണ്ട് ഏയ് സ്വപ്പം സ്വൈര്യവില്ലാതെ പൊട്ടിക്കല
ആഹ് അടിക്കുവൊക്കെ ചെയ്യോ അടി കൂടുവൊ ആഹ്
യാ അള്ളാ അതേ വേണ്ടിട്ട് അതന്നെയൊള്ളൂ അങ്ങോട്ടും തട്ടി ഒരേ പ്രായല്ലേ എല്ലാരും അതാണ് താണ് രണ്ടാണും ഒരു പെണ്ണുവാണെ
ആഹ്
ആഹ്
ആഹ് ഇത് എരട്ടകളോ എരട്ട കുട്ടികളാ
അല്ലല്ല ഓ രണ്ട് വയസിനൊക്കെ വ്യത്യ മൂത്ത രണ്ട രണ്ട് വയസ്
അഹ് ആഹ് അപ്പം ശെരി
ഉം
എന്നാ ശരി എന്നാ ഓക്കെ വിളിക്ക ടൈംമായി അയ്യോ സമയം കഴിഞ്ഞു